ആഹ്
ഹെ മഴ പെയ്തപ്പോ ഞാൻ അകത്തോട്ട് കേറിയതാ അതുപോലെ വെളിലോട്ട് എറങ്ങി നെറ്റ് കിട്ടത്തില്ലേ റൈഞ്ച് പ്രശ്നം ആഹ് മഴ ചാറ്ന്ന് പൊടിച്ചും ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ചാറും അങ്ങനെ നേരത്തെ പൊടിക്കുന്നേ ഒള്ളായിരുന്നു ഇപ്പം
പെയ്യുവാണെങ്കില് കൊഴപ്പുല്ലാലെ മഴ
ആഹ് ആഹ് ആഹ് അതങ്ങനെല്ലല്ലോ നമ്മളെ മെനക്കെടുത്ത് ഉം ഇത് നമ്മളെ മെനക്കെടുത്തുന്നാരി
അതെ എന്നാ പൂർണായിട്ട് പെയ്യുവാണെങ്കില് കൊഴപ്പുല്ല
ഒറങ്ങാനൊക്കെ സുഖം നല്ലൊരു മഴ കിട്ട്യാല് അല്ല്യോ
അതെ ഇവിടെ പിന്നെ ഹോസ്റ്റലിലായോണ്ട് ഒറങ്ങി കഴിഞ്ഞന്നെ പിന്നെ പിറ്റേ ദിവസം എഴുന്നേൽക്കല് മടിയായിരിക്കു
ഉം ഉം
എനിക്കാണെങ്കില് രാവിലെ ഒരു എട്ട് മണിയോക്കെ ആവുമ്പത്തേക്കും പോണം അപ്പൊ പിന്നെ എന്തായാലും ഒരു ഏഴ് മണി ആറ് ആറേമുക്കാലൊക്കെ ആവുമ്പഴത്തേക്കും എഴുന്നേൽക്കാതെ പറ്റേയില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ മടി പിടിച്ച് കിടന്നു കഴിഞ്ഞ്ഞ്ഞേനെന്നാ അവിടന്ന് അവര് പൊറത്താക്കും പിന്നെ വേറെന്തൊക്കെണ്?
വേറെ എന്തൊക്കെയാ എന്ത് ചെയ്യാ കെടക്കുവാണോ?
അല്ലല്ല ഞാൻ കെടക്കുവായിരുന്നു പിന്നെ കൊർച്ച് നേരത്തെ ഞാൻ എഴുന്നേറ്റതാ
അതെ ആഹ്
ഇഞ്പ്പൊ കുളിക്കണല്ലോ നോക്കോർത്ത്ങ്ങനെ നിക്ണ മടി അവടെ അലക്കാനും ഉണ്ട്
മ്മള് നമ്മള് ഹാൻ വാഷ് ചെയ്യുവാണോ?
ആഹ് കൈവച്ച് അവിടെ താഴത്ത് ലോണ്ട്രി ഇണ്ട് പക്ഷെ അതിന് പൈസെ ത് നമ്മള് ഓൾറെഡി കൊടുത്തേക്ണതാ ഹലോ ആഹ് കേക്കാം
ഉം മെഷീൻ ഉണ്ടോ അതോ അല്ലാതെ കഴുവോ
ആഹ് താഴത്ത് നമുക്ക് അലക്കി തര്ണത് തര്ണവരുണ്ട് അപ്പൊ അയ്ന് പൈസ ഇതാ നമ്മള് ഓൾറെഡി കൊടുത്തേക്ണതാ അപ്പ താല്പര്യം ഉണ്ടെങ്കിൽ കൊടു ക്കാ പക്ഷെ എനിക്ക് അങ്ങനെ കൊടുക്കാൻ എനിക്ക് എന്റെ കൈ വെച്ചിട്ട് അലക്ണതാ ഇഷ്ടം
ഒരാഴ്ച്ചത്തെ അങ്ങനെണോ കഴിയുന്നത് അതോ അന്ന് അന്ന് കഴികിടോ
യില്ന്നെ കഴികിടും
ആഹ് ആഹ് ആഹ്
ഒരാഴ്ചത്തേക്ക് കൂട്ടി വെച്ച പിന്നെ പാടാണ്
അതാ ദിവസം കഴികിടണെങ്കി നമുക്ക് മടിയും കുറയും ഇച്ചിരിയെല്ലെ ഒള്ളെ കൂടി ഇടവാണെങ്കി അത് കാണുമ്പോ തന്നെ ഒരു അശസ്ഥത
ആഹ് ഇതിപ്പ എനിക്കി ഞാൻ വർക്കിന് ഡ്യൂട്ടിക്ക് കേറുമ്പോ ഇട്ണ ഡ്രസ്സാണ് അത് പിന്നെ ഇന്നലെയും കൂടി ഇട്ട് ഇനിയിപ്പ ഇന്ന് കഴുകിയിട്ടാലേ നാളെ ഇടാൻ പറ്റുള്ളൂ
ഓരെണ്ണേ ഒള്ളോ?
രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ഒരെണ്ണം എപ്പഴും ഇടല് മറ്റേത് ലൂസാണ് അപ്പൊ അത് ഇതുവരെ ശരിയാക്കിട്ടുല്ല
അതെയാ ആഹ്
ആഹ് അങ്ങനെ
പിന്നെ
പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള് ഇനിപ്പോ ഒരാഴ്ച്ചയൂടി കഴിഞ്ഞാന്ന സ്കൂള് തോറന്നു പിന്നെ അയിന്റെ തെരക്കൊക്കെ ആയില്ലേ
ഇവർക്ക് സ്കൂള് തൊർക്കാൻ രണ്ടാഴ്ച്ചുണ്ട് രണ്ടല്ല അതികൂടുതലുണ്ട് പതിനഞ്ചാന്തി തൊറക്കത്തൊള്ളു ആഹ് പതിനഞ്ചാന്തി പത്തായിര്ന്നു അതിപ്പം എന്തോ മാറ്റി ആഹ് ഏ ഹെ പതിനഞ്ചിലോട്ടാക്കി ഇനിയിപ്പം മഴയൊക്കെ ആവുമ്പം ഒന്നാന്തി തന്നെ തൊറക്കോന്നറിയുന്നില്ല
ആഹ് ഇനിയിപ്പോ മഴയായോണ്ട് ഇനിയിപ്പ അവധിയായിരിക്കുള്ളു കൂടുതലും
ആണ് ഇനി സ്കൂള് തൊറക്കാനിരിക്ക അവധി വെരാൻ ഉം
മഴ അതിനുവേണ്ടി നോക്കി നിക്കണേന്ന് തോന്നുണു
ആണ് അല്ലേലും അങ്ങനെണല്ലൊ എൽ എല്ലാം സ്കൂള് തൊറപ്പ് സമയത്താണല്ലോ ഈ ഇടവ പ്പാതിയും ഒക്കെ വെരുന്നെ
അതെ
പക്ഷെ നമ്മളെ പണ്ടത്തെ മഴയൊന്നും ഇപ്പം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു നമ്മളൊക്കെ സ്കൂളി പോമ്പോഴൊക്കെള്ള മഴ
അതൊക്കെ രസായിരുന്നു ഇപ്പെന്ത്‌ന്നാ
അതാ ഇപ്പം പുള്ളാര് എന്താസ്വദിക്ക്ന്ന് ഏ വണ്ടി സ്കൂൾ ബസ് വെരെ അവർക്ക് ഒരു കൊടേടെ പോലും ആവശ്യല്ലന്നുള്ളതാ
ഇല്ല അപ്പ വീടിന്റെ വാതിക്കല് വെരും
അതാ വണ്ടി സ്കൂൾ മുറ്റ വീടിന്റെ മുന്നി വെരും അതുപോലെ സ്കൂളിന്റെ മുന്നിലും ചെല്ലും ഇപ്പ അവർക്ക് കൊടേടെ ഒന്നും ആവശ്യല്ല രണ്ട് സ്റ്റെപ്പ് നട ക്കുമ്പം വീട്ടിനകത്തും കേറാ അവടെ ചെന്ന്ട്ടാവുമ്പോ രണ്ട് സ്റ്റെപ് വെയ്ക്കുമ്പോ ക്ലാസ്സിലും കേറാ നമ്മളെ നനഞ്ഞും മറ്റുള്ളവരുടെകൊടെ കേറിയും സത്യം പർഞ്ഞ കൊട ഒണ്ടായാലും ബാഗിനകത്ത് വെച്ചിരിക്കും നോക്കാനുള്ള മടി നനഞ്ഞു കഴിഞ്ഞാല് അല്ലേ ഞാനൊക്കങ്ങനാര്ന്ന്
ആഹ് ഞാൻ എനിക്ക് വീട്ടിലോട്ട് വെര്ണ സമയത്ത് മഴയാണെങ്കി കൊടട്ക്കണേന് കൊഴപ്പുല്ല ഇപ്പ സ്കൂളിലോട്ടൊക്കെ പോണ സമയാണെങ്കില് കൊട എടുത്ത് കയിഞ്ഞാ പിന്നെ നനയൂലെ പിന്നെ ക്ലാസ്സില് നിവർ ത്തി വെക്കണം
വെക്കണം ആണ് അതുകൊണ്ട് ഒൺ ണ്ടായാലും മടിച്ച് മടിച്ച് നിക്കും എല്ലാരും ചോയ്ക്കും ഞാങ്ങട്ടോമ്പോ ചോയ്ക്കും കൊടയില്ലേ കൊടയില്ലേ അപ്പൊ എല്ലാവങ്ങി കാണും പക്ഷേ എല്ലാർക്കും ഈ ഒരു പ്രശ്ന അപ്പൊ നനഞ് കഴിഞ്ഞ പിന്നത് ഒണക്കാനുള്ള ബുദ്ധിമുട്ട്
അതെ
ഉം ഉം അങ്ങനങ്ങനെ അതെത്രയോ എത്രയോ നല്ല നിമിഷങ്ങളായിരുന്നല്ലേ
സത്യം ഇപ്പത്തെ പിള്ളേർക്ക് കൊട ടകള് ഇഷ്ടായിരിക്കും പട പക്ഷെ കൊടയുടെ ഉപയോഗവർക്കില്ല
ആണ് എന്റെ മോനൊക്കാണെങ്കി കൊട മേടിച്ച് അതുപോലെ ഇവിടെ ഇരിപ്പുണ്ട് ഞാനിപ്പോ ഓർക്കുന്നു എന്തിനാ മേടിച്ചതെന്ന്
ആഹ് പിന്നെ റെയിൻകോട്ട് റെയിൻകോട്ടിന്റെ ആവശ്യല്ല സ്കൂൾ ബസ്സൊക്കാണെങ്കി ലെ
ആണാണ് അതൊന്നും വേണ്ട പിന്നെ ഒണ്ട് നമ്മളത്യാവശ്യം പൊർത്തൊക്കെ പോവാന് വേണ്ടീട്ട് മേടിച്ചിട്ടൊണ്ടായിര്ന്നു സ്കൂളിലേക്ക് പ്രത്യേകിച്ച് വേണ്ട ബെസ്സിലല്ലേ പോന്നെ അതോണ്ടെ
ആഹ് ആഹ് അപ്പട്ത്താണോ സ്കൂളട്ത്താണോ
അട്ത്തല്ലടാ കൊറച്ച് ഒണ്ട് ഒരു അര മണിക്കൂറ് ലോങൊണ്ട്
ആഹ ആഹ അപ്പൊ രാവിലെ നേരത്തെ പോണായിരിക്കും അല്ലെ
ഓഹ് രാവിലെ പോണം ഇത്രയും നാളൊക്കെ മടി പിടിച്ച് ഞാനും ഇരുന്നു കൊച്ച ഉണ്ടല്ലോ വീട്ടിലന്നുള്ള രീതിൽ ഇനിയിപ്പം അവനെക്കാ മടി എനിക്കായിരിക്കും രാവിലെ എണീക്കണ്ടേ
രണ്ട് മാസം പോയത് അറിഞ്ഞൂല്ല അല്ലേ
അറിഞ്ഞൂല്ല ഒര് ഏഴര ആവുമ്പോം ബസ്സ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനൊര അഞ്ച് മണി ആവ്മ്പഴെങ്കിലും എണിയിക്കണ്ടേ
ആഹ് എത്ര മണി വരെ ഉണ്ടാവും അപ്പൊ ക്ലാസ് ഒക്കെ
മൂന്നരയോ
ആഹ് ആഹ്
ഉം
അപ്പൊ അതുകൊണ്ട് ഈ നല്ല മഴ സമയത്ത നമ്മള് കൂടുതലും കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കും ക്കുന്ന പക്ഷെ ആ സമയത്ത്
സ്കൂളും ത തുറക്കും ശെരിക്കും സമ്മർ വെക്കേഷന്റെ സമയത്ത് സ്കൂൾ വെച്ചിട്ട് മഴയത്ത്
ആണ് നേരെ തിരിച്ചായിരുന്നു വേണ്ടെ ശരിയാണ് ഉം
ഇനിയിപ്പോ മഴക്കാലമായിട്ട് ഇനി അസുഖങ്ങളായി പനിയും ചുമ ജലദോഷം ഒക്കെ ഇരിക്കും ക്കുള്ളൂ അല്ലാ
ആഹ ഇരിക്കും അതെ അതെ എന്റെ വീട്ടിലാണെങ്കി മഴ കാണാ ഇരിക്കുവ ഉം അസുഖങ്ങള് വരാൻ
അതെ അടുത്ത് കൂടി പോയാൽ മതി എനിക്ക് ക്കെ അങ്ങനെയാണ് ഒരാൾക്ക് വന്ന കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒറപ്പിക്ക
ഉം
ഉം അയെന്നെ
ഉം
മയ മഴ കഴിഞ്ഞിനി മഴേ മഴ വരുമ്പോ പേടിയാണ് നിങ്ങക്ക് വെള്ളത്തിന്റെ പ്രശ്നൊക്കെ ഇണ്ടാവാറുണ്ടോ പ്രളയം ഒക്കെ വന്നായിരുന്നു അങ്ങോട്ടൊക്കെ
ഇല്ലടാ അത്ര ആ ഇഷ്യൂന്നുല്ല
ആഹ്
ഉം അവിടെ ഉണ്ടായിരുന്നോ
ഓഹ് എന്റെ വീട്ടിലൊക്കെ വെള്ളം കേറി ഒരു നില കംപ്ലീറ്റ് മുങ്ങിയായിരുന്നു
അതെയോ
ഉം
പിന്നെന്ത്യ്താ അത് ക്ലീൻ ചെയ്തെടുത്താ പിന്നെ
ഞങ്ങള് വീട്ടില് ഇണ്ടേര്ന്നില്ല അച്ഛന് ഇണ്ടേര്ന്നു വീട്ടില് ഞാനും അമ്മയും അനിയനും കൂടി അമ്മേടെ വീ ട്ടിലായിരുന്നു എന്റെ അമ്മയുടെ വീട്ടിൽ നിക്കാനോ എന്തിനോ പോ വേണ്ടി പോയേക്കുവായിരുന്നു അപ്പൊ അച്ഛ എന്റെ വീടാണെങ്കി തോടിന്റെ വക്കിലാണ് അപ്പൊ ഇങ്ങനെ വെള്ളം കേറി തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛൻ സാധനങ്ങളൊക്കെ വണ്ടി ഇതെല്ലാം കൊണ്ട ഹൈവേയിൽ വെച്ചു ന്നിട്ട് പറഞ്ഞു വെള്ളം കേറി തൊടങ്ങിയിട്ടുണ്ട് ന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇന്നാ പൊയിക്കോ അച്ഛന്റെ വീട്ടില് വെള്ളം കയറൂല അച്ഛൻ തറവാട്ടില് വെള്ളം കയറൂല അപ്പൊ അങ്ങോട്ട് പോയിക്കോന്ന്ണ്ട് പക്ഷെ അച്ഛനും സാധനങ്ങളൊന്നും എടു ക്കാൻ പറ്റ്ണില്ല അമ്മാതിരി വെള്ളം അകത്തോട്ട് കേറിക്കൊണ്ടിരിക്കണേണ് അങ്ങനെ കയ്യില് കിട്ടിയത് എടുത്തണ്ട് അച്ഛൻ സ്ഥലം വിട്ടു അത് കഴിഞ്ഞ് അപ്പഴത്തേക്കും ഞങ്ങള് വലിയ കാര്യത്തില് അമ്മയുടെ വീട്ടില് നി ക്കാൻ പോയേക്കുവ വെള്ളം വരൂലാന്ന് പറഞ്ഞ് എവടെ അവടെ ഒരു രാത്രി പതിനൊന്ന് മണിയൊക്കെയപ്പോഴത്തേക്കും മുറ്റത്തൊക്കെ വെള്ളം വന്നു അപ്പൊ ഞങ്ങൾ വിചാര്ച്ച് മഴ പെ യ്തെൻ്റായിരിക്കും അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും വരൂല. വിചാരിച്ചിരുന്നിട്ട് രാത്രി കിടന്ന് രാവിലെ എഴുന്നേറ്റിട്ട് കാല് കൂത്തിയത് വെള്ള ത്തിലാണ് അകത്തൊക്കെ വെള്ളം കയറി.
അയ്യോ
അങ്ങനെല്ലാം വേഗംല്ലാം എ ടുത്ത് അന്നാണ് ആദ്യായിട്ട് ഞാൻ വെള്ളം ഇങ്ങനെ വരണത് നമ്മള് ഈ ബീച്ചിലൊക്കെ പോകുമ്പോ തിരമാല അടച്ച് വരൂലേ? അതേപോലെങ്ങന അകത്തോട്ട് വന്നിണ്ട് നമുക്കങ്ങോട്ട് നടക്കാൻ പറ്റില്ല. അത്രയും ഫോഴ്സിൽ ഇങ്ങോട്ട് വരണാണ് അങ്ങനെ ഒരു കണക്കിന് ഞങ്ങളെല്ലാരും കൂടി പിന്നെ പോലീസുകാരും എല്ലാരും കൂടി വന്ന് പിടിച്ച് ഓട്ടോറിക്ഷ കേറ്റി വിട്ടു.
പിന്നെ എവിടെ പോയി തറവാട്ടിൽ പോയോ?
ആഹ് തറവാട്ടിലപ്പൊ തറവാട്ടിലേക്ക് അങ്ങനെ വെള്ളം വരാത്ത ഏരിയാണ് അപ്പൊ അങ്ങോട്ട് പോയി. അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള പണിയയിരുന്നു അതിലും വല്യ പണി ചെളിയും പാമ്പും ഓരോ സാധനങ്ങളൊക്കെ കേറി
തന്നാണോ ക്ലീൻ ചെയ്തത്?
ആഹ് നമ്മളെന്നെ ക്ലീൻ ചെയ്തു പിന്നെ കൊറെ പേര് നാട്ടുകാരും പിന്നെ രണ്ട് മൂന്ന് കസിൻസും അങ്ങനെ അവരൊക്കെ വന്ന്
ഉം ഉം ഉം
അങ്ങനെ എല്ലാരും കൂടി ക്ലീൻ ചെയ്ത്.
നമ്മുടെ വീട്ടിൽ മാത്രമല്ലല്ലോ ആ പരിസരത്തെ എല്ലാം അങ്ങനെന്നെ അല്ലായി
ഓഹ് ആ ഞങ്ങക്ക് ഞങ്ങൾക്കെന്നച്ചാൽ എൻ്റെ വീടിന്റെ ബാക്കിലുള്ള തോട് പുഴയായിട്ട് കണ ണതാ വരാപ്പുഴന്നറഞ്ഞരു പുഴയുണ്ട് ആ പുഴയില കംപ്ലീറ്റ് അതായത് ആ പുഴയുടെ ചുറ്റും കിടക്കണ എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങി.
ഉം ഉം ഉം ഉം
അങ്ങനെ അതൊരിക്കലും മറക്കൂല. പിന്നെ അതൊണ്ട് മഴ വരുന്ന സമയത്ത് പേടിയാണ്.
അതെ ഇനി അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ
അതെ വരാതിരിക്കട്ടെ. പിന്നെ ഒരു വെള്ളപ്പൊക്കം വന്നന് ശേഷം പിന്നെ സാധനങ്ങളൊന്നും ഞങ്ങൾ പുറത്തോട്ട് മീൻസ് താഴത്തോട്ട് ഇറക്കില്ലാരുന്നു എല്ലാം മേളിൽ തന്നെ വെക്കും നമ്മുക്ക് ഭയങ്കര പേടിയാണ് ഇനിയും വ രുവല്ലോന്നും പർഞ്ഞ് എഹ്
ഇലക്ട്രോണിക്സാനങ്ങളൊക്കെ നശിച്ചു കാണത്തില്ലേ?
ഇലക്ട്രോണിക്സാനം ടി വിയൊക്കെ ഞങ്ങക്ക് ഭാഗ്യത്തിന് മേളിലായിരുന്നു പിന്നാ വാഷിംഗ് മെഷീനും മേളി തന്നെരുന്നു വീടിന്റെ മേളിതന്നെയിരുന്നു പിന്നാന്നിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയേര്ന്നന്ന് തോന്ന്ണു പക്ഷെ അത് ശെരിയായി
ഉം ഉം ഉം
വേറാ സാധനങ്ങളണ്ട് ഒന്നും ഉണ്ടായിര്ന്നില്ല
ഉം ഉം
ബാക്കിയെല്ലാം മേളിൽ തന്നെ ആയോണ്ട് രക്ഷപെട്ട്
അതെയാ
ഇനി ഇങ്ങനെ വരല്ലേന്ന് വിചാരിച്ച്ക്കാണ്ട് ഓരോ പ്രാവശ്യം വരുമ്പ പേടിയാണ്
ഉഹുംആ അന്ന് കഴിഞ്ഞണക്ക് പിന്നെ വന്നിട്ടില്ലല്ലോ പക്ഷെ അറിയാൻ പറ്റത്തില്ല ഫൂമി ചതിക്കും
അതെ നമ്മളങ്ങോട്ട് അതിനുംമേണ്ടി ചെയ്തോണ്ടിരിക്ക്ന്ന്ണ്ടല്ലോ
ഉംഹും എന്നാ ഓക്കേടാ പിന്നെ വിളിക്കേ ഹലോ ആഹ് പിന്നെ വിളിക്കടാന്നാ ശെരി ഓക്കെ ഓക്കെ